ആഹ് എന്തൊക്കേണി വർത്താനം
നല്ല വർത്താനം
ഉം
സുഖന്നെല്ലേ
ആ സുഖായിട്ട് പോണു
ശരി
എന്താ പരിപാടി
പോയി വന്നിരിക്കാണ്
ഉം അഹ് ശെരി
ഇപ്പന്ന് കല്യാണം ഇണ്ടായിരുന്നു അപ്പെങ്ങനെ പോയോ? ഇങ്ങനെ കെടക്കാണ്
ഏ ഏ എവിടെ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ്ട്ന്യോ വീട്ടിലോ
ആ ഓഡിറ്റോറിയത്തിലെനി ഇപ്പോ ഫുള്ളും ഓഡിറ്റോറിയല്ലേ വീട്ടിലും ഇപ്പോ ഇണ്ടാക്കലില്ല എല്ലാരും
ആ അതെ അതെ ഇപ്പ എല്ലാരും ഏതു കയ്യുംന്നോരും കഴിയാ ഇവരോക്കെ ഓഡിറ്റോറിയത്ത്ക്കാ കൊണ്ടോണേ
ആ അതന്നെ ഏതില്ലാത്തോലും അങ്ങനെ തന്നെ ഇപ്പം കാട്ടല്
ആ പക്ഷേ ആ ഒരു കണക്കിന് അത് നല്ലതാണ് വീട്
ആ ആയി കിട്ടൂല അതെന്നെ പിന്നെ നമ്മക്ക് കല്യാ പരിപാടി കഴിഞ്ഞാൽ ആകെ നന്നാക്കാനും ഒക്കെ എടങ്ങേറ
ആ മറ്റത് വീട് വൃത്തികേട് പെ പെട്ടെന്ന് നമ്മള് മേരേജിന് പറഞ്ഞാണ്ടോക്കെ പെയിന്റ് അടിക്കും അത് പിന്നെ പെട്ടെന്ന് കേടന്ന് പോവല്ലേ ചെയ്യുന്നത് ഒറ്റ ദിവസം കൊണ്ട് ഇല്ലാതായി എരപ്പായി പോവാണ്
ആ അതെന്നെ പിന്നെ കുട്ട്യേള് അവടിം ഇവടിം ചൗട്ടി അങ്ങനെണ്ട്താവെ പിന്നെല്ലാരും ഉം ഇപ്പല്ലാരും അങ്ങനെ തന്നെ കഴിക്കല് പിന്നെ ഇപ്പൊ സെറ്റപ്പല്ലേ
ആ ആ ആ അതെ ആ എട്ടീസം മുന്നേ കല്യാണം തൊടങ്ങാണ്
അതെന്നെ ഏതോ മഞ്ഞൾ കല്യാണത്തോ ബേഡി ക്യൂബിർ ഞാണ്ട്
ആഹ് അങ്ങനെ കുറേയുണ്ട് ഓര് എട്ടിസം മുന്നേ തൊടങ്ങും കല്യാണം
ആഹ് അതെന്നെ ഇതും വല്ല്യ വല്ല്യ കാല്യാണേന്നു ആ ല്ല അല്ല ബസിന്റെ അവ്ടെ അയൽവാസിന്റെ
അ ഉം ആഹ് കെട്ടിക്കാണോ കെട്ടിയാണോ
കെട്ടി കേനു
ഏഹ്
അണോ അപ്പോ പെണ്ണിന്റെ അവ്ടെ ആവുമ്പോ കുറെ ദിവസം മുന്നേന്നെ പരിപാടി ഉണ്ടാവല്ലോ
ആഹ് ആഹ് അതെ
ഇപ്പ ആണുങ്ങളോടു അങ്ങനെതന്നെ
ഇപ്പ ആണുങ്ങളൊട് ആ ആണ്ങ്ങളൊണ്ടിപ്പോ
ആ ഉണ്ടേ
ഉം
അഹ് ഇപ്പ ആയത്തെ പോലല്ലല്ലോ ആദിക്കാന്നീ ഒര് ആഹ് ആ ഇപ്പത്തോ എന്താ പക ഇതൊന്നും തലേന്നൊന്നും വല്യ ദ്ണ്ടാവൂല ഇപ്പത്തെ കല്യാണം. ഉം, ആ പ ണ്ടക്കല്ലേ നോ തലേ എന്നൊ
തലേന്ന് ആ പക്ഷേ അത് രസേനു ട്ടോ നല്ല രസേന്നു സംഭവം അങ്ങനെ ആവണം കല്യാണം തലേന്ന് പെരേക്ക് പരിവാടി മൈലാഞ്ചിടലും ഒ ക്കൊര് വേറെ രസേനു അത്. ഇപ്പ ഫുളള് എല്ലാത്തിനും ആൾക്കാരെ ഏൽപ്പി ക്കല്ലെ പത് മേക്കപ്പിന് ആയാലും
ആ ഇപ്പല്ല ഇത്ര ഫുഡിന് അടക്കിപ്പ ആൾക്കാരെ ഏൽപ്പി ക്കാണല്ലോ ആദിക്ക് അമ്മള് ഫു അമ്മള് വീ ട്ടിലെന്നെ ഫുഡ്ണ്ടാക്കി താക്കല്ലേനു. ഉള്ളി തൊലി ക്കലും നല്ല രസേനി ആദ്യത്തൊക്കെ. ഉം
ആ ഏതു നേരായാലും വന്ന് ഉള്ളി പൊളിക്കലും ചായ ഉണ്ടാക്കി കൊടുക്കലും അവർക്ക് അവീല് നനക്കലും അത് വേറെര് രസേനീ എല്ലാരുക്കൂടെക്കൂടിയിന്ന് ചെയ്യുമ്പോ വേറൊരു രസനിയത് ഇന്നിപ്പോ ഇപ്പത്തെ കല്യാണത്തിപ്പോനതിലല്ലോ പ്പോ. തലേന്ന് എല്ലാരും പോകും അവടെപ്പോയിരുന്ന് വർത്താനപ്പറഞ്ഞാണ്ട്. അത്രയൊള്ളൂഇപ്പം
ആഹ് അതാന്. ഇപ്പോ മെഹന്തിടാനോക്കെ പോയിടല്ലേ. കടകളില് പോയി
ആഹ്, അല്ലങ്കിൽ ആളെ വീട്ടിക്ക് വിളിച്ചു വെരുത്താ.
ആഹ്
ഡ്രെസ്സായാലും അത് അതെ മാതിരി നല്ല ചെറിയ ഡ്രസ്സ് കാര്യങ്ങളൊ അങ്ങെനെയാണ്. ഒര് അങ്ങനെയൊരു പ ഇരുന്നൂറുപ്പിന്റേടത്ത് വെരുന്നഡ്രസ്സ്കളെ ഉള്ളൂ. ഇരുവെർപ്പിക്ക് റെന്റി നിപ്പോ റെന്റിന് ആഹ്. റെന്റിനു എടുക്കാണങ്കിലും തന്നെ. ഇരുവിനായിരം ർപ്യ ൻറ്റെ ഡ്രസ്സ്‌ ആ റെന്റ്റിന് അത് പോലെ
ആഹ്, അതെന്നെ. ഇരുപതും ചെലവലത്ത് മുപ്പത്തും നാപ്പതുമൊക്കെയാവലൊണ്ട്.
ആഹ്
ഇപ്പ നല്ലെത് റെന്റിനെടുക്കട്ട നല്ലെത് നല്ലത്.
വെറ്ത് പിന്നെ ഇടൂല അത് വെറ് വെറുതെആണിപ്പങ്ങനെയെടക്കണത്. ഇപ്പോ ഓര് ഓരോയാര് നേരത്തിന് മാണ്ടിട്ടാണിപ്പോപൈസ കൊടുത്തു വാങ്ങണത്. അതിന് മാങ്ങുമ്പം പത്തീ ഇരുപ്പതും മുപ്പറുപ്പിയും കൊടുത്ത് വാങ്ങാ ന്നട്ട് പിന്നെ അത് അത് പെട്ടിലെടുത്ത് വെക്കാ അതുകൊണ്ടൊന്നുയിപ്പരുതില്ലല്ലോ. അതേലേറെ നല്ലത് ആ അതിലേറെ നല്ലത് നമ്മക്ക് അത് റെന്റിനു ഇടക്കന്നെ നല്ലത്
ആഹ് അതന്നെ. പിന്നെ എന്താ ഇപ്പോഴത്തെ കല്യാണം ന്ന് വെച്ചാൽ ഞമ്മൾ ചെല്ലുമ്പോ ന്നെ എന്താ വെള്ളോം ഒക്കെണ്ടല്ലോ പല ഐറ്റം വെക്കും വെള്ളങ്ങൾ ജ്യൂസുകൾ വെൽകംഡ്രിങ്ക്സ് ജ്യൂസുകളായിട്ടിട്ട് ബത്തക്കായിട്ടും
കൊറേ അങ്ങനത്തെ കൊറേ ഉണ്ടല്ലോ ഐറ്റംസ്കള് അങ്ങനത്തെ കൊറേ ഉണ്ടായിന് ഉം പിന്നെ എന്താ കുറേ ഐറ്റം ഫുഡ് മൂന്ന് ഐറ്റം ഫുഡൊക്കെ ഉണ്ടാവൂല്ലോ എന്താ ഉം ബിരിയാണി ആയിട്ടും മന്തി ഉം മന്തി
അത് പറ്റാത്ത ആ അത് പറ്റാത്തവർക്കാണെങ്കിൽ അത് വേറെ ഐറ്റംസായിട്ട് അതും
ചോറുണ്ടാവും അങ്ങനെ ഒരു നാലഞ്ച്
ആ പിന്നെ അത് കഴിഞ്ഞാ സ്ട്രി സൽ അത്‌ വേറെ ഐ
ആഹ് അതുണ്ട് ഉം
ഇപ്പം ഫുള്ള് അങ്ങനെ ന്നെനി ഇന്ക് പ്പം കൂർച്ചി മുന്നേ നി പ അങ്ങൻ കല്യാണം ഇൻക്കുണ്ടായിനി അപ് ഞാൻ ങ്ങനെ പോയിനി ആതിക്ക് ഞാൻ പോവനാവൂല ന്ന് ങ്ങനെ കരുതി. പിന്നെ എല്ലാരും പറഞ്ഞ് പോര് നല്ല വല്ല്യ പരിപാടി ആണ് അങ്ങനെ ഒക്കെ പറഞ്ഞപ്പോ പോയതാ
ആ അത് ശരി
പോയപ്പോ നല്ല ഉഷാറേനി പരിപാടി ഒക്കെ നല്ല ഉഷാർ പരിപാടി ആനി. ചെന്നപ്പോ തന്നെ ആഹ് ആഹ് അതേ ചെന്നപ്പോ പിന്നെ വെൽക്കം ഡ്രിങ്ക് ഉണ്ടയിനി പിന്നെ അത് കുടിച്ചാണ്ട് നേരെ ഉള്ളിക്ക് പോയി. ഉള്ളിക്ക് പോയി ന്നെ ഫുഡ് നേരെ അപ്പ ഫുഡ് കഴിച്ചാണ്ട് ഫുഡ് കഴിക്കാൻ ചെന്നപ്പോ അവിടെണെങ്കിൽ ഈ വഫന്റെ പരിപാടിയാണ്.
ആഹ് ഇപ്പോ അങ്ങനെ ണല്ലോ. ആൾക്കാർ ഇടത് ര് ല്ല്ലേ മ്മക്ക് ക്ക് നമ്മള് നമക്ക് വാണ്ടയ് നമ്മള്പറയാ
ആഹ് ആഹാ ആഹ് അയ്ന് അവ് അ പിന്നെ അവിടെരണ്ടയ്റ്റം ചോറ് ഏനി സുർ ബിയാനുണ്ടായി നി പിന്നെ ബീഫ് ബിരിയാണി ഇണ്ടായിനി പിന്നെ ബ്രോസ്റ്റ്ണ്ടായി നു പിന്നെ പ റ്റാത്തോൽക്ക് വേറിം സാമ്പാറ് അവിയല് സദ്യ കള്
ആ സദ്യകള്ണ്ടാ വല്ലേ ഉം
ഉച്ച ടൈമ് ആവുമ്പോ അധികും സദ്യകളാ ഒല് വ ഉണ്ടാകല്
ആ ആ പിന്നെ ഈ രാത്രി കല്യാണം ക്കെ ണ്ടാവല്ലേ അങ്ങനെ ണ്ടാവല്‌ല്ലേ മ്
രാത്രി കല്യാണത്തിനെക്കെ ചെന്നാല് ഈ ചപ്പാത്തി കുറു മ അതേപോലെ അയിക്ക് ഈ കുഞ്ഞി പെറാട്ട കുഞ്ഞി പത്തിരി അങ്ങൻ ത്തെക്കെണ്ടാവും സംഭവം നല്ല രസാണ് അതെങ്ങനെ
ആ രസാണ് പിന്നെ അയ്ക്ക് കുറുമ ഒക്കെ ണ്ടാവുല്ലോ ഉം
ബീഫ് ഫുടൊക്കെ കയിച്ചാണ്ട് പോന്നാ പിന്നെ പിന്നെ ഞങ്ങള് കൊർച്ചേരംസ്റ്റേജിമ്മ്ല് ഇരുന്നു ആ സ്റ്റേജിമല് വെറുതെ ങ്ങനെ കുത്ത ക്കിം കുട്ടിയോളികൊണ്ട് ങ്ങനെ പൊർത്ത്ക്ക് എറങ്ങിയപ്പോ സ്വീറ്റ്സ് ഐറ്റംസ്ണ്ട് അപ്പൊ ആ കുട്ടികളോട് പറഞ്ഞ് അത് പോയിട്ത്ത്കൊണ്ടരാന് അങ്ങനെ ഓരോ സ്വീറ്റ്സുണ്ട് കഴിച്ചാല്ലോ നമ്മളെ പണ്ടത്തെ ത്ണ്ടാലോ പാലടന്റെ
ആ അത്ണ്ട് ആ ആ അഹ് നല്ല രസാ പാൽ പേടാ ഉം കുട്ടിയാക്ക് പിന്നെ അങ്ങൻത്തായാമതില്ലോ മക്കൾക്ക്
കുത്തർന്ന് അത് കഴിക്ക് പിന്നെ പണി ഓർക്ക് ഭയങ്കര ഇത്
ആഹ് മ ട്ടൊൾക്ക് പിന്നെ ചില കാര്യത്തിലൊക്കെ
പിന്നെ ഈ ഐസ്ക്രീം ആണെങ്കി ഇതിൽ അങ്ങനെ വേറെ ഐറ്റംസ് മ് പോപ്കോൺ വേറെ
ആ പിന്നെ ഇപ്പോ ഉപ്പിലിട്ട് അതൊ
ആ ആ അതൊക്കെണ്ടാര്ന്ന് ഉപ്പിലിട്ട ഐറ്റംസ് വേറെ മക്കൾക്ക് തന്നെ ഒരങ്ങ് പോവാ കൊണ്ട് വരുക കഴിക്കുവാ ഒര് അങ്ങോട്ട്‌ മുതലാക്കും
ആ മക്കൾക്കല്ലേ ഇപ്പോ കല്യാണം ക്കെ ഇഷ്ടം കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് അധികം രസാണ് പിന്നെ ഇപ്പഴത്തെ പാട്ടും കാര്യങ്ങളു ഗ്രൂപ്പ് ഡാൻസ് ആ അതാണ്
ആ പിന്നെ സ്റ്റേജിമലേക്കില് അഞ്ച് ഒക്കെ നല്ല രസ
ആഹാ കയറുമ്പോ രസാ. അതിനനുസരിച്ച് പാട്ടും ഇടുമ്പോ
ആ ആ അതെ. അയ് ഏത് പാ പെട്ടവരായാലും അങ്ങോട്ട്‌ അതേ ഒക്കെ ഒരു ആ
എന്ത്വന്നെ ഏതു പാവപെട്ടവരും കഴിക്കും ഉം ഏ ഇപ്പോ അങ്ങനത്തെ വ്യ ത്യാസ ഇല്ല. ഇപ്പൊ എല്ലാരും ഒരേ പോലെയാണ്. അങ്ങനെയാണ് കഴി ക്കും. പൈസയില്ല മ് മ്
ഓഡിറ്റോറിയം ആയാലും അങ്ങനെ അങ്ങനത്തുള്ള ഓഡിറ്റോറിയങ്ങളാണലോ ഇപ്പൊ. ഫുള്ളി ഏസിയില്ലാ ത്ത ഓഡിറ്റോറിയങ്ങള് കൊറവാണിപ്പം. എല്ലാത്തിലും ഏസിയന്നെ.
പ്പം ഫുള്ള് എ സീ ള്ളതന്നെ എ സി ഇല്ലാത്തെ എവിടെയും ഉണ്ടാകില്ല എവി ചുരുക്കം എവിടെയെങ്കിലും
ചുരുക്കം ആഹ് ചുരുക്കം എവിടെ എങ്കിലും ഉള്ളൂ അല്ലാത്തൊക്കെ എ സി ആണ്
പിന്നെ ചില വീട്ടിലൊക്കെ പൈസിം കൊറവുണ്ടാവും ട്ടോ ചിലതിലൊക്കെ കുറവുണ്ടാവലുണ്ട് ഉം ഉം
പിന്നെ അതിനനുസരിച്ച് വല്യ സൗകര്യങ്ങളും കാര്യങ്ങളും അതും ഉണ്ടാവും ഈ സ പൈസ കുറവ് ആഹ് പൈസ എന്നാലും ഈ പൈസ കുറവില്ലോടുത്ത് സൗകര്യത്തിന് കൊറവ് തോന്നുണില്ല ട്ടോ അത്യാവശ്യം സൗകര്യം കാര്യങ്ങള് അതൊക്കെ തോന്നും
ആഹ് ഇപ്പം ഡ്രസ്സിങ് റൂമായിട്ട് അതുണ്ടാവും അയിലന്നെ ഉം ആഹ് അങ്ങനൊത്തൊക്കെ ഇണ്ട് ഇപ്പം അങ്ങനെക്കെ ഇണ്ടല്ലോ
അതൊരു നല്ലൊരു കാര്യാണ് നിസ്കാര റൂമും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവുമ്പളെ
ആഹ് അതെന്നെ നിങ്ങക്ക് എവിടെ ചെ ക്കന്റെ വീട്ടിലേക്ക് തന്നോ അതോ ക കെട്ടിച്ച്
ഞ കെ കെട്ടിനി
ഏഹ് അത് ശെരി
നല്ലൊരു ഒളി ഒക്കെ
ആഹ് കെട്ട് ആങ്കില് പെണ്ണ് കൊണ്ടരാണ്ട് പിന്നെ പിൻ ആൻ്റെ ഫയങ്കര പരുപാടി
ആഹ് അതേ പെണ്ണിന് പെണ്ണിനെ തലേന്ന് അവര് കൊണ്ട്ന്നേക്കണ് പെണ്ണിന്റെ വീട്ടില് തലേന്ന് കല്യാണം ആക്കിയാണ്
ആഹ് ആഹ് പിന്നെ ആഹ് പെണ്ണിന്റൂടെ വേണെങ്കി ആഹ് ചെറുതാക്കി ഇണ്ടാക്കി ണ്ട് അവിടെ ല്ലേ
ആഹ് ആഹ്
ഉം ഇപ്പം അങ്ങനെ ചെയ്യല് ആ ആണുങ്ങളോട് ഇപ്പതികം അല്ലേ പരുപാടി ഇണ്ടാവല് പെണ്ണിന്റവിടെ ച്ചാണ്ട് ഇപ്പോ അങ്ങനെ ആണെല്ലോ ഇപ്പോ ഇന്ന് പെണ്ണിൻ്റോടെണെങ്കി നാളേണല്ലോ ആണിൻ്റോടെ അങ്ങനെയണല്ലോ ഇപ്പൊ കഴിക്കല് എല്ലാരും.
ആഹ്
ഉം
പിന്നെ എന്തോന്ന് ന്നാ ആയിക്കോട്ടെ
വെറൊന്നൂല്ലാ ന്നായികോട്ടെ ആഹ് ആയിക്കോട്ടെ ശെരി